ആഹ് എന്തൊക്കെ
സുഖായിരിക്കുന്നു അവിടെ എന്തൊക്കെ വിശേഷങ്ങള്
എന്താ ഇവടെ സുഖാണ് കൊഴപ്പൊന്നുല്ല
ആഹ് ആഹ് എന്താണ്ന്ന്ട്ട് കുട്ടി സ്കൂൾക്കൊക്കെ പോകുന്നുണ്ടോ
മദ്രസക്കു പൊയ്ക്ക്ണ് ട്യൂഷൻ ക്ലാസിനുപോവും
ആഹ് ആഹ് ഏതാണ് ഇപ്പൊ സ്കൂൾ പൂട്ടിയിട്ടും ട്യൂഷനുണ്ടോ
ആഹ് സ്കൂള്ത്തെ ട്യൂഷനല്ല ഞങ്ങളയ് ഞാന് പഠിപ്പിച്ചാ, ഇരുന്നാ ഒന്ന് ശ്രദ്ധിക്കൂല. അപ്പൊ ഇവിടെ അടുത്തു വീട്ടില് പർഞ്ഞയ്ക്കാ ഒരു രണ്ടു മണിക്കൂറ്
ആയിപ്പൊ ബേസിക്കായിട്ടിപ്പം മലയാളാണെങ്കിലും ഇംഗ്ലീഷാണെങ്കിലും കൊടുക്കുന്നതാണോ.
ആഹ് അതന്നെ അതുകൊടുക്കുന്നതാ
ആഹ് ആഹ് ഇപ്പൊ അപ്പൊ കുട്ടിക്കു മനസ്സിലാവ്ണ്ണ്ടോ
ആഹ് മനസ്സിലാവ്ണ്ണ്ടേ
ആഹ് അപ്പൊ ഇയാളു പഠിപ്പിക്കാനിരിക്കുമ്പോ കുട്ടി എന്താവാശികാട്ടുവോ
ആഹ്‌ വാശികാട്ടുക എന്താ പെൻസിലൊളിപ്പിച്ചു വെക്കും
ഏഹ് ഏറൈസറൊന്നു നില ചാടും അങ്ങനെയോരോ പ്രശ്നങ്ങളങ്ങനെ പറയും അതിന്റെയിടയിൽ മൂത്രമൊഴിക്കാനിടക്കിട ഇപ്പം മൂത്രമൊഴിക്കാൻ മുട്ടും
അതെയതെ കുട്ടികൾക്കു ഓരോ അടവുകൾ വരൂലേ
വെള്ളം കുടിക്കാനൊരു മൂന്നാലു തവണ വെള്ളം കുടിക്കാൻ പോകുന്നുണ്ട് ടേബിളിൽ മേൽ കൊണ്ടുവെക്കും.
പക്ഷേയതു വേണ്ട അപ്പുറത്തേക്കുപോകും പിന്നെയും
അതെ മടിയുണ്ടോ സ്കൂളിൽ പോവാന്
ഉം സ്കൂൾ പോവാൻ മടിയില്ല. പക്ഷേ വീട്ടില്‌പഠിക്കാൻ ഭയങ്കരമടിയിപ്പൊ വെക്കേഷൻ വർക്കുണ്ടേ
മാർക്കൊക്കെയുണ്ടോ കുട്ടിക്ക്
ആഹ് മാർക്കുണ്ട്.
അതു ചിലമക്കള് ചില മക്കള് സ്കൂളിൽനന്നായി പഠിക്കും വീട്ടി
ആഹ് അതു തന്നെയാണ് പ്രശ്നം ക്ലാസ്സില് നല്ല ശ്രദ്ധിക്കണുണ്ട് ടീച്ചേഴ്സിനെ ഞാൻ വിളിക്കും അപ്പൊ ടീച്ചറുപറയും അവൻ ക്ലാസ്സിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിക്കാത്തതു ഞമ്മൾ ഇവിടുന്ന് ഓനോടു വായിക്ക് എഴുത് പറയുമ്പോ ഓന് തീരെ മീ മീച്ചമില്ല അപ്പ എന്തായത് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതാണ്
ആഹ് അതുപക്ഷേ നമ്മള് ആഹ് കു കുട്ടികളെ നമ്മളും ശ്രദ്ധിക്കണം അവര് ക്ലാസ്സിൽ നിന്ന് പഠിക്കും പക്ഷേ എന്നാലും നമ്മളും കുറച്ച് കുച്ചൂടെന്ന് നോക്കണം ഉം ഉം എന്താണെന്നിട്ടവിടെ എങ്ങനെ അംഗനവാടിയൊക്കെ ഇപ്പൊ സമരമാണല്ലോ അവിടെയുണ്ടോ
ഇവിടെയുണ്ടല്ലോ അംഗനവാടി
ആഹ് നമ്മുടെയവിടെയൊക്കെ ഇപ്പൊ സമരം നടത്തുകയാണ് അപ്പൊ എന്തൊക്കെയോ അവരുടെ. ആഹ് എന്തൊക്കെയോ അവർക്കെന്താ ഫെസിലിറ്റീസ് കിട്ടിയില്ലാന്നൊക്കെ പറഞ്ഞിട്ടേ
ആഹ്
ഇപ്പൊ ഒരാഴ്ചയായിട്ട് അടച്ചിട്ടിരിക്കയാ
അതെ ആഹ് അതുശരി
ആഹ് അവിടെങ്ങനെ ബോധവത്ക്കരണ ക്ലാസ്സൊക്കെ കി കിട്ടാറുണ്ടോ അംഗനവാടി
ഞാനുണ്ട് ഉം കൗമാര കുട്ടികളുടെ ക്ലാസ്സുണ്ടാവലുണ്ട് ഗർഭിണി ആൾ ഇതു സാധനം ഇതൊക്കെ കിട്ടുവല്ലോ രാഗിപ്പൊടി.
ആഹ് ആഹ് ആഹ് അതിലിപ്പോ കുട്ടികൾക്കിപ്പോ എത്ര മാസംവരെയാ കൊടുക്കുന്നെ പൊടി. ആഹ് ആഹ് വെയിറ്റുനോക്കണുണ്ടാവുംമല്ലേ
ആഹ് വെയ്റ്റുനോക്കി തന്നെയുള്ളൂ അവര് തരിക
ഉം കുട്ടികൾക്കുപൊടി മാത്രമാണോ വേറെയെന്തെങ്കിലും കിട്ടുവോ
ആറു മാസമല്ലല്ലോ മൂന്നുവയസ്സോ ര രണ്ടു വയസുവരയൊക്കെ കിട്ടിണിണ്ട് തോന്നുന്നൂട്ടോ ന്ക്ക് ഓർമല്ല ഇന്റെ മോന്പോയേഴ ഏഴര ആയോണ്ടേ അന്ന് എത്ര കി എൻക്കോർമല്ല ആറു മാസം മുതല് രണ്ട് വയസ് വരെന്നാണ് എനി
ആഹ് അത് ആറു മാസം വരെ പ്രസവിച്ച സ്ത്രീക്കും ആ ആറു മാസത്തിന് ശേഷം കുട്ടിക്ക് മൂന്ന് വയസ് വരെ കൊടുക്കുന്നുണ്ട്
ആഹ് അങ്ങൻതന്നെണ് തോണ്ന്നാലിവടീം
ഉം വൈറ്റിലായി ആഹ് വയറ്റിലായി പ്രസ പ്രസവം കഴിഞ്ഞ് ആറു മാസം വരെ അമ്മയ്ക്ക് കിട്ടും പിന്നെ അവിടന്നങ്ങട്ട് കുട്ടിക്ക്
ആഹ് അങ്ങൻതന്നെണ്ന്നാലിവെടിം ഇൻക്ക് കിട്ടല്ണ്ടെ ത് എന്താ ശർക്കര കിട്ടും പിന്നെ രാഗിപ്പൊടില്ലേ കോറ
ആഹ് അതെ
അത് കിട്ടും പിന്നെ ഗോതമ്പ് കിട്ടും ഞമ്മള് ഏഹ് മറ്റേ പൊടിപ്പിക്കണെങ്കില് പൊടിയാക്കണെങ്കില് അങ്ങനെ ആഹ് കുരുല്ലേ അത് കിട്ടും അത് അത്യാവശ്യം കിട്ടീണ്. ആറ് കിലോനഞ്ച്കിലോനൊക്കെ കിട്ടി അത് രണ്ട് പ്രാവശ്യം കിട്ടിൻക്ക് രണ്ട് പ്ര മാസം. ആഹ് എല്ലാ മാസം ഉം
മാസാ മാസം കിട്ടുവോ ആറ് കിലോ വെച്ചിട്ട് ഓഹ് ഓഹ് നമ്മുടെവടെ അതില്ല നമുക്ക് റാഗിയിണ്ട്, ശർക്കരയിണ്ട്
ഏഹ് അത് ശെരി പിന്നെ മറ്റേ പൊട്ട് കടല അതൊക്കെ കിട്ടോലോ
അതൊക്കെണ്ടോ വടെ അതൊന്നുംല്ല്യട്ടോ
അത് എല്ലാ മാസംല്ല പക്ഷെ ഈ മാസം ഇൻക്ക് എന്താ കിട്ടിക്ക്‌ണത് രാഗിപ്പൊടി ശർ ക്കരിം മാത്രം ഇനിയിപ്പോ അടുത്ത മാസം കി ട്ടാ ഗോതമ്പായിരിക്കും. അങ്ങനെ ഓരോ മാസം, പിന്നെ തിന്റെ മുന്നേ എന്താ മറ്റേ വെളിച്ചണ്ണെല്ലേ അമ്മളെ ഒരു പാക്കറ്റ്‌വെര്നെ, അവ് ആ അത് ആരെന്റെണ് തോൺണ്. അത് ഫസ്റ്റില്ൻക്ക് കിട്ടീണ് മൂന്നാം മാസ്ത്തില്
ഓഹ് ഓഹ് ആഹ് ഓക്കെ എന്താന്നട്ട് പിന്നെ വേറെന്താണ് വിശേഷങ്ങളൊക്കെ
വേറെന്താ ഉച്ചക്കക്കില്ലത് നോക്കാണ് ങ്ങനയ്ക്ക്ണ് കൊണ്ടയ്ക്ക്ണ് ഓഫീസ് ഉച്ചക്ക് പയറുപ്പേരിണ്ട് പിന്നെ ചക്കക്കുരു തക്കാളി എന്താ പുളിയൊക്കെ വെച്ചിട്ട് തേങ്ങര്ച്ച് ണ്ടാ അത്ണ്ടാക്കിക്ക്ണ് ചോറ്ങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കാണ്
ആഹ് ആഹ് ഇപ്പതന്നെ വെച്ച് ഉച്ചയാവുമ്പളേത്തത് ചൂടൊക്കാറൂല്ലേ
ചൂടാറും പക്ഷെ വെക്കല്ലാതെ നിവർത്തില്ല, കാരണത്ത കൊണ്ടു പോണല്ലോ ഓഫീസ് ക്ക്‌ പോവുമ്പോ കടേക്ക് ഒരു കടേലാണ് അപ്പൊ അത് രാവിലെ എട്ടര ആവുമ്പത്തിന് ആക്കണം, പോയിപ്പോ ആള് പോയി
ആഹ് ഓക്കെ ന്നാൻ ഞാന് ഞാനൊരു പതിനൊന്ന് മണി ആ സമയത്തൊക്കെ ഞാൻ കേറുള്ളൂ അടുക്കളെയില്
ഏഹ് അയ്ശെരി, ബാക്കില്ല കിച്ചൺക്ക് കേറാ പിന്നെ ബാക്കില്ല ക്ലീനിങ് ഒക്കെ നട്
ആഹ് രാവിലെ അടുക്കള നമ്മള് നാഷ്ടന്റെ പണി ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഇതില്ലേ അ ക്ലീനിങ്ങും അലക്കലും അങ്ങനെയൊക്കെ അലക്കല് ആഴ്ചയിൽ രണ്ട് പ്രാവിശ്യേഒള്ളു
ആഹ്‌ ആഹ് അഎന്താഅങ്ങനെ
തുണികളങ്ങനേ വരാറുള്ളൂ. കു ആയിച്ചേല് മിഷേൻല്ടുന്നോണ്ട് അങ്ങനെ ചെയ്യാ
ഏഹ് അയ്ശെരി
ഞാനും മക്കളും മാത്രല്ലേള്ളൂ ഹസ്ബന്റും അപ്പൊ അങ്ങനെ ചെയ്യും പിന്നെ നമ്മള് എന്താണ് ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണിക്ക് അടുക്കള്ളേ കേറും പന്ത്രണ്ട് ഒരു മണിന്റെള്ളില് അത് കഴിഞ്ഞ് വരും അത്രള്ളൂ പ്പം നമ്മള് നേർത്തെ കൂട്ടി വെക്ക്ണത് ഇവിടെ ഇഷ്ടല്ല അതിന്റെ ചൂടൊക്കാറിട്ടേ പിന്നെ നമ്മള് നേർത്തെ വെച്ചാലും ആ വെയ് ച്ചയാവുമ്പോ പിന്നിം ചൂടാക്കണം
ആഹ് ങ്ങനെണ്ട്ലെ ഞങ്ങളേയ് ചോറ് ചൂടായിട്ട്ണ്ടാവില്ല ട്ടോ ചോറ് ഞങ്ങളിങ്ങനെ മറ്റേ അട്പ്പിന്റെട്ത്ത് വെക്ക്‌ണോണ്ട്
വെറക് കത്തിക്കുന്നട്പ്പില്ല റൈസ് കുക്കർക്കൊക്കെ അങ്ങനൊക്കെ ർക്കിക്കാണെങ്കി ചൂടാറലില്ല ക്ഷേ കറി അങ്ങൻതൊക്കെ ചൂടാറും, ഞ്ഞി ചൂടാക്കണെ ആക്ക, പിന്നെ വൈകിട്ട് ഞങ്ങള് പിന്നെ ചോറ് വേറെ അങ്ങനെ വെക്കും
വൈകുന്നേരും ചോറന്നേണോ
ആഹ് വൈകുന്നേരും ചോറന്നെ
ഉം രാവിലെ നാഷ്ത്ത ബാക്കി രണ്ടു നേരം ചോറ് ലേ
ആഹ് അതെ
മ് മ് ഇവിടെ ആഹ് നാല് മണിക്ക്
നാല മണിക്ക് പിന്നെ എന്തെങ്കിലും എണ്ണ പലഹാരങ്ങൾ ഇണ്ടാക്കും വല്ല പഴംപൊര്യോ ഉണ്യപ്പോ അങ്ങനെ നെയ്യപ്പോ അങ്ങനൊക്കെ ഇണ്ടാക്കും
ഡെയിലി ഇണ്ടാവോ
ഏഹ് ഡെയ്‌ലി ണ്ടാവും പഷെ ഇപ്പൊ ഇപ്പൊ ൻക്ക് കാല് വേദന ആയോണ്ടേ ഞാൻ ഇണ്ടാക്കലില്ല ഇല്ലേ ബേക്കറി എന്തെങ്കിലും കൊടുക്കും മോന്ക്ക്
ആഹ് അങ്ങനെല്ലേ ഇപ്പ ഞാനിപ്പോ രാവിലെ ഇപ്പോ കഴിഞ്ഞ് ഇപ്പോ രാവിലെ നാഷ്ത വൈകുന്നേരം നാഷ്ത ഉച്ചക്ക് ചോറ് അതുകൊണ്ട് രണ്ട് മൂന്നു നേരേം നമുക്ക് ജോലി തന്നെയാണ്
വൈകുന്നേരം എന്താ ഇണ്ടാക്ക രാത്രി
അത് എന്തെങ്കിലും ചപ്പാത്തി ദോശ ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലും
അതെന്താ ആങ്ങനെ ഇണ്ടാക്ക്ണെ ചോറ് പറ്റൂല
ഇല്ല ഇവിടെ കഴിക്കൂല ആള് കഴിക്കൂല അപ്പൊ ഞമ്മള് ഇവിടെ രണ്ട് വീഭവാണ്ടാന്ന് പർഞ്ഞിട്ട് ആൾക്ക് ചെയ്യുമ്പോ അങ്ങനെ ചെയ്യും
അത് ശരി
ആഹ്
പിന്നെ ഷുഗറിള്ളോർകൊക്കെ ചപ്പാത്തി അങ്ങനെക്കെ ഇവിടെ ഉപ്പ ഇണ്ടായിനന്നേ ഞങ്ങള് വൈകീട്ട് അപ്പൊ എല്ലാർക്കും ചപ്പാത്തി തന്നെ ഇണ്ടാക്കും
ആഹ് ആഹ് അത് ഇല്ലെങ്കിലും നമ്മള് രാത്രി ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്ക നല്ലെ ചോറ് കഴിക്ക്ണ അത്ര ഹെൽ ത്തില്ലല്ലോ രാത്രിക്കെ
മ് ഞങ്ങള് നേരത്തെ കഴിക്കേ ഞങ്ങള് എട്ടര എട്ട് മണിയ ആകുമ്പത്തേന് കയ് കഴിച്ച് ഇതാവും അല്ലെങ്കി എന്താറ്യോ നേരം വൈകീട്ട് ഫുഡ് കഴിക്കുന്ന ഇവ്ടെ ഉമ്മാക്ക് ഇഷ്ടല്ല എൻ എന്താ ഇടക്ക് ഒരു പത്ത് മണിയൊക്കാവും
ആഹ് ആഹ്
നേര്ത്തെ കഴിച്ചിട്ടേന്ന് കഴിച്ച ഇങ്ങനെ കെട്ക്കാനും പറ്റൂലല്ലോ
ആഹ് ആഹ് അതെ മ് എന്താന്നിട്ട് പെരുന്നാളൊക്കെ ആകാനായല്ലോ
മ് പെരുന്നാളൊക്കെ അങ്ങനെ പോകുന്നു പെരുന്നാള്ടെ മുന്നെ ഇണ്ടായാൽ മതിന്നാണ് ഇപ്പൊ എന്നോട് ഒന്നാംന്തി അഡ്മിറ്റാവാ പർഞ്ഞതാണ്
ഓഹ് അങ്ങനെയല്ലേ ഓഹ് പുതിയ അതിതിം കൂടി വര്ണല്ലോ പെര്ന്നാള്ന്ല്ലേ ഇനിപ്പൊ അതിന്റെ തിരക്കിലായിരിക്കും അല്ലേ
മ് അയ്ന്റെ തിരക്കിലും അയ്ന്റെ ഓട്ടപാച്ലും ഇപ്പൊ എല്ലാതും റെഡിയാക്കണ്ടേ
ആഹ് അതെ അതെ
ആഹ് അയിന്റെ മുന്നേ മോന്റതും റെഡിയാക്കണ്ടേ ജൂൺ ഒന്നിനല്ലേ സ്കൂള് ജൂൺ മൂന്നിനാണ് ഇവിടെ തൊ
ആഹ് അപ്പോ ഡെലിവറി കഴിഞ്ഞപ്പോ സ്കൂളൊക്ക് കുട്ടി എവിടെയാ നിക്കാ
ഞാന് ഇവിടെ ഇന്റെ കല്യാണം കഴിചോട്താണേ ഹോം നെയ്സിനെ വെച്ചാര്ന്ന്
ഓഹ് ഓഹ് അങ്ങനെയാണല്ലേ ഓക്കേ ഓക്കേ
ഉമ്മാ ഉമ്മാക്ക് ഉമ്മാക്ക് കാര്യമായിട്ട് കൈയില് വേദനയാണ് അപ്പൊ തൊടക്കാനോ അടിക്കാനോ ഒന്നും വേക്കൂല കൊടുക്കും അപ്പൊ ഒരാളെ നിർത്തന്ന് പറഞ്ഞുണ്ടേ വന്ന് പോണത്ണ്ട് പക്ഷെ അത് ശരിയല്ല നല്ലതല്ല
ആഹ് നാപ്പത്തി മൂന്നാ തോന്നുന്നു പറഞ്ഞിക്കണത്
ആഹ് നാപ്പത് ഡിസ്ട്രിക്ട്
ഉം
ഉം ഉം ഉം തൊണ്ണൂറ് വരെ റസ്റ്റന്നല്ലെ എന്തായലും.
ഏയ് രണ്ടാമത്തത് ഞങ്ങളവിടെ അങ്ങനൊന്നുല്ല. നാപ്പതയ്ഞ്ഞാത്തന്നെ ആഹ് ഫസ്റ്റ്തത്ണ്ടായിര്ന്നു. സ്‌സേറിയനാണെങ്കില് ആറു മാസം കയ്ഞ്ട്ട്.
ഉം അ അല്ല ഞാം നോർമലാണ്. ഉം അതിന് നമുക്കിപ്പോ ഡോക്ടേഴ്സ് പറയുന്ന്ണ്ടല്ലോ നമ്മള് ന്നാ ഉം റസ്റ്റൊന്നു അങ്ങനെ വേണ്ട ജസ്റ്റ് നമുക്ക് ഒരുപാട് വെയ്റ്റ് തൂക്കരുത് അങ്ങനെ മാ ത്രേള്ളൂ നമ്മള് കടന്ന കടുപ്പ് കെടക്കണ്ടന്ന
ആ ആഹ് അങ്ങനെ ഞാ കെടുക്കലില്ലേന്നു ന്റെ മോൻ്റിനൊന്നു അങ്ങന അധികം കട്ന്നിട്ടില്ല. ഞ്ഞമ്മക്കൊര് ങ്ങനെ ജോലിട്ത്ത് നടന്നൊണ്ടേ അത്ട്ക്കാതെങ്ങനാവുമ്പൊ നമ്മക്കൊരു തല്ലേ.
ആഹ്. എനിക്ക്യൊരു നല്ലോണം ഡിപ്രഷൻ പോലെയൊക്കെ തോന്നിര്ന്നു നമ്മള് ഫ് നാല് ചുമര്നുള്ള് മാത്രം കെടക്കുമ്പഴേ.
ആഹ് അതന്നെ അഹ് ഇൻകുണ്ടായിര്ന്നു അഹ് ണ്ടാവും പിന്നെ ഞമ്മളിങ്ങനെ പൊർ
എന്നാണ് അതെ എന്നാ പൊറത്തേക്കിറങ്ങണംന്ന് തോന്നും അത്രക്ക് നമുക്കൊരു സ്ട്രഗിളായിരിക്കും ആ ടൈം.
അതെ അത്ണ്ടാവും.
ഉം ന്നട്ടെന്താണ് പിന്നെ എന്താണ് വിശേഷങ്ങളൊക്കെ കഴിച്ചോ ഫുഡ് കഴിച്ചോ.
ആഹ് ചായൊട്ച്ച്.
ഉം ഉം കുട്ട്യള് പോയി വന്നോ.
ഇല്ല അവ വന്നിട്ടില്ല ഒൻപതേ മുക്കാലാവ്വായ്ര്ക്കു. പ്പൊ എട്ടേ ന്ന അല്ല ഏഹ്.
രണ്ടാം തീയതി ആണ് സ്കൂൾ തൊർക്കുന്നെ.
അ വടെ മൂന്നാം തീയതിയാണ് കയിഞ്ഞ വർഷം തൊർന്ന്ക്ക്ണത്.
ആഹ് ആഹ് ഞ്ഞ്പ്പോ ആ സമയത്ത് മഴയ ക്കാണെങ്കി ചെലപ്പോ ലെയ്റ്റക്കാനും ചാൻസ്ണ്ട് കഴിഞ്ഞ വർഷണോ അയ്ന്റെ മുന്നത്തെ വർഷണോന്നറിയില്ല. നല്ലോണം മഴ പെയ്തിട്ടേ ജൂൺ സമയത്തൊക്കെ മഴ പെയ്തിട്ട് സ്കൂൾ തൊർക്ക്ണതൊക്കെ ലെയ്റ്റായിട്ടുണ്ടയിരുന്നല്ലോ.
കഴിഞ്ഞ പ്രാവശ്യം ആഹ് കഴിഞ്ഞ പ്രാവശ്യം മൂന്നാം തീയതിയല്ലേ.
ഇല്ല നല്ലോണം മഴയുണ്ടായിരുന്നു ന്നട്ടതല്ല സ്കൂൾ തൊർക്കണ കൊർച്ച് ഒരാഴ്ച മാറ്റി വെക്ക്യ ചെയ്തെ അതുകൊണ്ട്. കഴിഞ്ഞ വർഷാണോ അയ്ൻ്റെ മുന്നത്തെ വർഷിണോന്നറിയില്ലട്ടോ. ഹലോ. ശരി ഞാൻ വിളി വെക്ക്യാട്ടോ വിളിക്ക്യാട്ടോ എന്താണ് അല്ല ശരി ഞാ വെക്ക്യുന്നു.